ഹലോ ആ കേക്കാ കേക്കാ എന്നാണ് പണി അയിക്ക നീ ഉച്ചയ്ക്ക് ചോറുണ്ണുന്നില്ലേ അപ്പൊ
ഉച്ചക്കത്തെ ചോറൊരു നാലുമണിയാ വുമ്പോ
എടെ ഒരു മനുഷ്യ ഭക്ഷണം കയിച് നാല് മണിക്കൂറ് കഴിഞ് ഭക്ഷണം കഴിക്കാവൊള്ളെന്നാ ദഹിക്കണ്ടേ വയറി റസ്റ്റ്
രാവിലെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇപ്പഴാ വെശെന്നെ വെശകുമ്പള കഴിക്കത്തുള്ളൂപ്പ
അല്ല നമ്മടെ വയറ് മാത്ര ശരിക്കും നമ്മുടെ വയറ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ കൈ കാലും കറങ്ങുന്നില്ല അത് അത് വല്ല്യ ആയാസംള്ള പരിപാടില്ലല്ലോ ചെറിയ പരിപാടിയല്ലേ
ഉം
അവസാനം വല്ല പിത്തവണവും പിടിച്ചിരിക്കും എല്ലാം കൂടെ വണ്ണം വെച്ചോനീ വലിയ മാറ്റൊന്നും ല്ല്യ ഇച്ചിരി ചെറുതായ്ട്ട് ഒന്ന് ഉരുണ്ടീട്ടുണ്ട്
പറഞ്ഞ അവള് സ്ള് ബൂട്ടിആയത് സ്ള്ബൂട്ടി
ഏ ഇല്ല ഇപ്പൊ ചോറുണ്ണുന്നുണ്ട് ഉം കയിഅസ ഞങ്ങളമായിട്ട് ചോറിഉണ്ണേന്നെ പയറ്ക്കറിയും മ്മ് ചെറുപയറല്ലേ. ചെറുപയറ് ഉം ഞാ പപ്പടം ഒണ്ടാക്കിയയത്. പപ്പടങ്ങൾ ആ കറി വച്ച് കഴിച്ചു ഇവടെ ജാനൊക്കപ്പ. എന്നോട് പറഞ്ഞ് ചോറ് വേണോ പറഞ്ഞ് ഒരു വാ തരാൻ പറഞ്ഞു ഒരുരുള കൊടുത്ത്. അങ്ങന ഞ കഴിച്ചൻ്റെ പകതി കൊർച്ച്ക്കൊർച്ചായി രണ്ട്മൂന്ന് ഉര്ള കൊടുത്തുകെട്ടൊ രണ്ട്മൂന്ന് ഉരുള കൊടുത്ത് ഞാനും കൈച്ചു ഇവളും കയിച്ചു.
ഉം
ക്കെ ഞാൻ നോക്കിപ്പോണ്ട് ഇവിടെ തന്നെ അത് അത് കൂടാതെ പ്ലേറ്റി പോയി എടുത്തു തിന്നുന്ന്.
ആ കഴിക്കട്ടെ കാരണം എന്താന്ന്റിയോ ചോറൊക്കെ വർഷങ്ങ ഇവൾ ഒരു വർഷം എങ്ങണ്ട്‌
അതുകൊണ്ട് വയറി ചുരുങ്ങി പോകും
ഉം
ഞാനത പറഞ്ഞെ കാർബൊ ഹൈ എന്നീ ദോശ ഉണ്ടാക്കി തിന്നിട്ട് പിന്നെ
എനിക്കണേ ചോറ് തിന്നതിരിക്കാൻ പറ്റത്തില്ല ചേച്ചി അതാ പ്രശ്നം
അയ്യോ എനിക്കും പറ്റാത്തില്ല അയ്യോ അതെനിക്ക് പറ്റുന്ന പണിയല്ല ചോറുണ്ണാതെ
ഉം
എനിക്ക് എപ്പോഴും മൂന്നേരം ചോറ്കിട്ടിയാലും ഞാൻ തിന്നും
അത എനിക്കും അങ്ങനെയാ എനിക്ക് എന്തോ തിന്നാലും വിശ മാറത്തില്ല ചോറ് തിന്നണം
വേറെന്ത് തിന്നാലും വിശപ്പ് മാറില്ല ഇപ്പ ദോശഒക്കെ തിന്നാലും കുറച്ച് കഴിയുമ്പോൾ വിശക്കു പക്ഷെ ചോറ് തിന്നാ വയറപ്പം നറാഞ്ഞിരിക്കുമല്ലോ
ഞാനൊക്കെ ഒര് ആഹാരം കഴിക്കത്തില്ല എനിക്ക് എന്ന ആഹാരം കഴിച്ചാലും അപ്പ തന്നെ ഛർദ്ദിക്കാൻ വരും
ആണോ
ഒര് ആഹാരം കഴിക്കാൻ ഒറ്റ ആഹാരം കഴിക്കത്തില്ല കാരണം വയർ എപ്പോഴും ബും എന്ന് ഇരിക്കുമെന്റെ പക്ഷേ രൺ എട്ടു മാസത്തോളം ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം എന്ന തിന്നാലും വയറ് ബും എന്നിരിക്കും വെള്ളം കുടിച്ചാലും ബും എന്നിരിക്കും ഞാൻ ഉച്ചക്കതെ ചോറ് കഴിക്കത്തില്ല
രാവിലെ ഇച്ചിരി കഴിച്ചിട്ട് വരു എന്നാലും വയറ് ബുമ ബും എന്ന് ഇരിക്കും ഞാനാണോ ഉള്ളെ അയമോതക ഗുളിക മൊത്തം മേടിച്ച് കഴിച്ചോണ്ടിരിക്കു ആയിരുന്നു ആശുത്രി ചെന്ന നെഞ്ചരിച്ചില്ലാ ആശുത്രിചെന്ന ഡോക്ടർ പറയിവാ വയറരിച്ചിൽ ഡോക്ടർ എനിക്ക് കാൽസ്യം ഗുളിക തന്നു. ഞാ പറഞ്ഞു എനിക്ക് ഇത് വേണ്ടന്ന് പറഞ്ഞ് വൈറ്റാമിന്റെ കൊറവ് കൊണ്ടാ വരുന്നേന്ന് പറഞ്ഞിട്ട് കാൽസ്യം ഗുളിക തന്ന്
കഴിച്ചോന്നിട്ട്
ഞാനും കഴിച്ചില്ല ഞാാന ഇങ്ങനെ ഗുളികും കഴിച്ചത്തില്ല ഞാൻ പിന്നെ ഇത് മേടിച്ചു മരുന്ന് ഇവിടുന്ന് ആയുർവേദത്തിൽന്ന് മരുന്നുണ്ട്
ഉം
അത് മേടി അത് മേടിച്ച് കഴിക്കുമ്പോൾ വയറിറില ഇരിച്ചിൽ കുറയും അച്ചേ അതൊന്നും മെടിച്ചു കഴിക്കരുത് നമ്മുക്ക് പിന്നീട് അത് ഇപ്പം കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴായിും അതി്ന്റെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവം ഇവിടെ ശരീരം പെട്ടെന്ന് വണ്ണം വെക്കുകയും ചെയ്യും അങ്ങനെന്ന മരുന്നുകളള്ളൊന്നും കഴിക്കഴാ ഈ മറ്റേ ഈ ലേഖങ്ങളൊക്കെ കുഴപ്പമില്ല ലേഹങ്ങളൊക്കെ നമ്മള് ഡോക്ടറോട് ചോദിച്ചിട്ടില്ല കഴിക്കുന്നേ
ആഹ ആഹ
ഞാൻ എനിക്ക് വായിക്കാത്ത ഈ ഭക്ഷണം കഴിപ്പ് നെഞ്ചരിച്ചില് കൂടുമ്പോ അ വയറിനകത്ത് കുടലെല്ലാം എരിച്ചിലാവും
ആഹ
അപ്പൊ ഞാൻ ഇവിടെ ഒരു ലേഹിയ ഉണ്ട് അല്ല ഒരു ഇതുണ്ട് കഷായംുണ്ട് ആ കഷായം മേടിച്ചു കുടിക്കും ആ കഷായം രക്തം ഉണ്ടാകുന്ന കഷായമാണ് അ അത് കുടു കഴിയുമ്പോ ഒരു നാലഞ്ു ദിവസത്തേക്ക് നമു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു നെഞ്ചരിച്ചിലൊക്കെ തോന്നും പിന്നെ അതങ്ങ് മാറും ആ സധനം ക അത് കുടിച്ച് കഴിയുമ്പഴത്തേും നമുക്ക് ബഡ് ഉണ്ടാവും ബ്ലഡർ ഇതാവും നമ്മുടെ വ വായിച്ചാത്ത മുറിവെല്ലാം ഉല്ലോ തൊലി പോകുന്നില്ലേ അതെല്ലാം കുറഞ്ഞ നോർമല ആാവും ആ സാധനം കഴിച്ചാുണ്ടല്ലോ നമുക്ക് പേരെടുത്ത് കറക്റ്റ് ആായിട്ട് വരും ആം കറക്റ്റ് ഡേറ്റ്ില് വരും കറക്റ്റ് മാസം അത വെച്ചാ അത് ഇതൊരു കഴ രക്തത്തിന്റെ ഇത്ണ്ടാകുന്ന കൊണ്ടായിരിക്കും ശക്ത ഉണ്ടാവുന്നുണ്ടരിക്കും ഞാനിപ്പോഴ അങ്ങനെ അടക്കെ ബ്ലേഡി ഭയങ്കര കുറവായിുന്ന
ആഹ
ഞാൻീ സാധനം മേിച്ചത് ഞാൻ്ഡ് ഉണ്ടാൻ വേണ്ടി മേടിച്ച് കഴിച്ചതാ പക്ഷെ നല്ലത അത്തുണ്ടാക്ക കഴിഞ്ഞാ അ പ്രശം ബ്ലഡ് കുറവായിരിക്കും പിന്നെ നമുക്ക് ഇത് കഴിഴി നമുക്ക് ബ്ലഡ്ണ്ട വരുമ്പം ഒരു മാസേൽ എടുക്കുമല്ലോ പച പ്രാവശ വേനിക്കും ഭയങ്കര കാര്യം ബുദ്ധിമുട്ട പിന്നെ കുഴപ്പില്ല ഉ കാര്യ ഇക്ക് ക്ഷീണം വരുമ്പോഴേ ഞാ അന്നെ അത് പോയി മേടിക്കും അെ ഭയങ്കര വിശ
എന്തു അയിന്റെ പേര്
അതിന്റെ പേര്. ദ്രാഷ്ടാരിഷ്ടം.
ആഹ്‌ അത് വണ്ണം വെക്കുവോ?
വണ്ണ അല്ല ബ്ലഡ്‌ ഉണ്ടാവാൻ.
അല്ല. സൈഡ് എഫക്ട് ഉണ്ടാകുവോ?
ഇല്ലില്ല അവരിത് ഉണ്ടാക്കുന്ന നമ്മുക്ക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത ല്ലേ.
ആഹ്‌.
പിന്നെ ഈ ശതാവേരിയുടെ ഇതുണ്ട് അ ക അരിഷ്ടം അരിഷ്ട അല്ല ലേഹ്യമുണ്ട്.
ആഹ് ‌ ആഹ്‌ ആഹ്‌.
ഓടുക്കത്തെ വിശപ്പാ. മ്മ്.
ആ.
പക്ഷെ നല്ലതാ ഈ ശവനപ്രാശൊക്കെ തിന്നുന്നതിനെക്കാളും നല്ലതാണ് ഈ ശതാബരി ലേഹ്യം.
മ്മ്.
ഉം ഞാനതൊക്കെ കഴിച്ചോണ്ടിരുന്നതാ എനിക്ക് ഡോക്ടർ തന്നോണ്ടിരുന്നതാ.
ഉം
മറ്റേ വെള്ളപൊക്കിന്റെ അസുഖക്കെ വരത്തില്ലേ?
ആഹ് ആഹ്‌ ആഹ്ത.
ആ നമ്മള് ഭക്ഷണം കൂടെ കഴിക്കാതെ മൊത്തത്തി ഇതൊക്കെ ആകുമ്പത്തേക്ക് എനിക്കന്ന് ഇതെല്ലാം കൂടെ തന്നതാ നല്ല ഗുളികയല്ലല്ലോ നമ്മൾ കഴിക്കുന്നേ.
ആഹ്
അപ്പാ ഇത് ലേഹ്യങ്ങളൊക്കെ ഇല്ലേ അത് ഇവര് തന്നെ ഉണ്ടാക്കുമ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നമ്മള് കാണുന്നതല്ലേ നല്ലതാ അത് ന്താ മേടിച്ചോ. കഴിച്ചാ അതൊക്കെ മേടിച്ച് കഴിച്ചാ തീർന്ന്. ഉം. ഉം ആഹ്‌. ആഹ്‌. ആഹ് അതൊക്കെ മേടിച്ചി മറ്റേ ഈ ആന്നാ മറ്റേ ഹോമിയോ അല്ലാതെ മറ്റേ ഗുളികയില്ലേ. എന്നാ . അത് സാ ഇംഗ്ലീഷുമരുന്നുകൾ മേടിച്ചു കഴിക്കരുത് ഇംഗ്ലീഷുമരുന്ന് ഭയങ്കരമായിട്ട് നമുക്ക് പിന്നീടാ പ്രശ്നം ആവുന്നത്. ആഹ്‌ കഴിക്കുമ്പോ കൊഴപ്പ ഇല്ല. ഉം.
പിന്നെ മറ്റേ ഇത് കണ്ടാരുന്നോ നമ്മുടെ യോദ സിനിമയില്ലേ അതിനാത്തെ ആ ചെറുക്കനെ ഇപ്പൊ കണ്ടോ എന്നാ സുന്ദരനാ ഫോട്ടോ കണ്ടില്ലേ ഞാൻ അയച്ചു തരാം. എന്നാ രസാ അവനെ കാണാൻ നല്ല രസം ഉണ്ട്‌ കാണാൻ.
ഞാൻ കണ്ടില്ല ഞാ ആഹ്‌ ഞാൻ കണ്ടില്ല ഞാൻ. മറ്റേ ഇന്നലെ കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയുടെ ഒരു പുതിയ ഷൂവിന്റെ ബ്രാൻഡ്ല് ഇതു ഉണ്ടായിരുന്നല്ലോ
ആഹ
ആ മറ്റേ ഓപ്പണിങ്ങിന്റെ എന്തോ സംഭവയിട്ട് പുള്ളി അതിന്റെ ഇത് വച്ചിട്ടുണ്ട് ഷോ ലെ ച്ച്ട്ടൊണ്ടായിരുന്നു
ആഹ്
രണ്ടുസം അതിന്റെ ഇതിലായിരുന്നു. പിന്നെ റൊണാൾഡോട ഫ്ര മറ്റ് ഇത് വെച്ചിട്ടില്ലേ ഫ്ലെക്സ് വെക്കുന്നില്ലേ? ഉം അത് മാ പ്പം കണ്ടോണ്ടിരിക്കുവാരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ട്ടായോണ്ട് ഞാനത് കണ്ടോണ്ടിരി ക്കാരുന്നു ആ അല്ലാതെ വേറെ എന്നാ കാണണം മട്ത്ത് മടിയായി.
അല്ല കണ്ട് കണ്ട് ഇപ്പൊ ഒന്നും കാണാനില്ലന്ന് അവര് എഴുതി കാണിക്കാൻ തൊടങ്ങി ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നമക്ക് മാത്രേ ഒള്ളേ എനിക്ക് തോന്നി പണിയൊന്നുല്ലാ ബാക്കി ഉള്ള ആൾക്കാർക്കൊക്കെ എന്തക്കെ പണിയുണ്ട്.
കുന്നതല്ലാം റീലാണ് പക്ഷെ റീല് കൊറെ കഴുമ്പോ അവർക്ക് ബോറടിക്കുന്നില്ലേ ഞാൻ ആലോചിക്കുന്നേ.
ഓ
അല്ലേ ബോറടിക്കത്തില്ലേ ഇവർക്ക്?
ബോറടിക്കും പിന്നെ എന്തോ ചെയ്യാനാന്ന് വിചാരിച്ച് കാണുന്നതായി
ആ എന്നാലും എത്ര നേരം പറയും ഫോണ് കുത്തിക്കൊണ്ടിരിക്കുന്നേ.
ഞാനാണെങ്കിൽ ഡ്രാമക്കെ ഇരുന്ന് കാണും കുത്തിയിര്ന്ന് വെറൈറ്റി വെറൈറ്റി ഇപ്പൊ ഭയങ്കര വെറൈറ്റി ഡ്രാമകളാ ഇറങ്ങുന്നത് ഇപ്പൊ പുതിയായിട്ട് ഒരെണ്ണം ഇറങ്ങി.
ഏഹ് നഗ നഗനെ ആയിരിക്കും.
അല്ലാ സ്റ്റോറിയാണ് അവരുടെ ലൗ സ്റ്റോറിയാണ്. നായകനും നായകിയും സുന്ദരനും സുന്ദരി ആയിരിക്കുവല്ലോ സ്വാഭാവികം
ഉം
അങ്ങനെല്ലേ
അ അത് ശെരിയാ ഉം ഞാനേതാണ്ട് ഒർണ്ണത്തിന്റെ ഈ ഇതിന്റെ ഇ ഇൻ ഇൻസ്റ്റയിലാത്ത വരുല്ലോ
ആഹ്
അതിന്റെകത്ത് കുറച്ചു നേേരം കാണും എനിക്ക് അതൊന്നും ഇഷ്ടമല്ല ചുമ്മ ഇവ ഇവന്മാരെ കാണുമ്പോഴേ നമുക്കറിയും ഇമ്മാതിരി സീനായിരിക്കുംന്ന് എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ഒലിപ്പിച്ച് ഒലിപ്പിച്ച്.
അതെന്താന്ന് വെച്ച കഴിഞ്ഞാ ഏഹ് അവര് കാണുമ്പഴേ നമ്മുടെ കേരളത്തെ പോലെയല്ലോ പക്ഷെ അവരൊക്കെ താടിയ-
അതെ
ആ പക്ഷെ നമുക്ക- ല്ല എന്ത ഇപ്പ പറഞ്ഞാല് കേരളം- ചെല ആൺപിള്ളേർക്ക് വേറോരു സൗന്ദര്യയാ ഹയിറ്റും വെയിറ്റും - ഇവരൊക്കെ ഇച്ചിരി ഇച്ചിയേ ഉള്ള് സത്യത്തി -
അതെ
ആഹ ആഹ നേപ്പാളികളും ബംഗാളികളുടെ ഒക്കെ കൂട്ടിരിക്കും
എന്തായാലും നേപ്പാളികളെ വിടരരുത് കേട്ടോ
അല്ല ഞാൻ പറഞ്ഞതാ
അത് വേറെ പോലെ തന്നെ ഇരിക്കും ഇവൻമ്മാരും വമ്മട ഈ ഇന്ത്യക്കാരന്ന് പറയുമ്പോ വേറോരു സ്റ്റാമിനയും ബോഡി ഷേപ്പ്- പിന്നെ വേറെയാ സിദ്ധിക്കാര പോലാ പിന്നെ പിന്നെയിള്ളത് ആഹ് മറ്റേ ആഫ്രിക്ക മ് ബോഡി സ്ട്രോങ് ബോഡീസ് ഇവിടെ അങ്ങനെ കൊള്ളത്തില്ല ഇവിടെയൊക്കെ പിന്നും കൊഴപ്പില്ല മറ്റുള്ളടത്തെ കൊഴപ്പില്ല കുഞ്ഞു പിള്ളോരവിട്ട്
പിള്ളാരാന്ന് അവര് പക്ഷെ കാണാൻ നല്ല ഭംഗിയുവാ എന്നാ കളറാ കളറിന്റെയാ തോന്ന് ആ ഭംഗി
ത്ര വളുപ്പല്ലല്ലോടെ വേറൊരു വെളുപ്പ്
ആഹ് അപ്പം കൊറേ പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ടല്ലോ മറ്റേ കൊറിൻ സ്കിൻ ടോണി
ഉം ഉം എടി ഇപ്പ വിളിക്കാവേ ശരി ശരി